കേക്കുന്നുണ്ടാ
പ ഹലോ കേക്കുന്നുണ്ടോ.
ആ ഓ ശരിക്കും കേക്കുന്നുണ്ട് ഇപ്പൊ ഓക്കെ.
പറയൂ
അപ്പോൾ എനിക്ക് തോന്നി നമ്മള് എല്ലാരും പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയാ ഇത് വിഷയണെന്ന് തോന്നുന്നു മാനസികാരോഗ്യം നമ്മള് ശാരീരികമായ ആരോഗ്യത്തെ കുറിച്ച് നമ്മള്. നമ്മള് സംസാരിച്ചില്ലേ അപ്പൊ അനക്കൊന്ന് നമുക്ക് ഒരു കൊറച്ച് ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മ മാനസികാരരോഗ്യത്തിന്റെ കാര്യത്തെ കുറച്ച് സംസാരിക്കാന്ന് തോന്നുന്നു അല്ലെ അപ്പൊ എന്താ പറയാ ഈ മാനസികാരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഫസ്റ്റ് ഓർമ്മവരുന്നേ ഏ നമ്മളിപ്പത്തെ ഒരു കാലഘട്ടത്തില് എ എല്ലാർക്കും ഏ എന്താണ് പൊതുവെ പണ്ട് കാലത്തൊന്നും ഇങ്ങനെയൊന്നും ചർച്ച ചെയ്യില്ല ഏത് എന്താ പറയാ മാനസിക ആരോഗ്യത്തെ കുറിച്ചൊന്നും ആരും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലന്ന് തോന്നുന്നു എല്ലാരും ഏ വളരെ നല്ല രീതിയി തന്നെ മാനസികപരമായിട്ട് എല്ലാരും എ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും എന്താണ് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇല്ലാന്ന എനിക്ക് തോന്നുന്നെ പക്ഷെ ഇ ഇപ്പോളത്തെ ഒരു ഈ പുതിയ പുതിയ ഈ ഒരു കാലഘട്ടത്തിലെനിക്ക് തോന്നുന്നേ എന്താ പറയുക നമ്മളീ മൊ ബൈൽ ഫോണിന്റെ എല്ലാ ഉപയോഗം കൊണ്ടാണോ അല്ലെങ്കിൽ എന്താ പറയ ഇതേപോലത്തെ സോഷ്യൽ മീഡിയ അങ്ങനത്തെയുള്ള സംഭവത്തിന്റെ അമിതമായ ഉപയോഗം കൊണ്ടാന്നാ എനിക്ക് തോന്നുന്നെ നമ്മള് എല്ലാരും എന്താണ് ഒരു മാന സികമായിട്ട് അത് എന്തൊരു പറയാ അതിന് എ ഏത് വാക്ക് ഉപയോഗിക്കേണ്ടെന്നെനക്കറി ഒരു ഒരു സന്തോഷ ഇല്ലായ്മ അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് ഒരു ഒരു ഡിപ്രഷൻ പോലത്തെ സംഭവങ്ങളിലൊ ക്കെ പോവാ. അങ്ങൻത്തെ കാര്യത്തിലൊക്കെ ഇപ്പൾത്തൊര് ഈ ഒരു കാലഘട്ടത്തിലെ ഏഹ് കുട്ടികളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഏഹ് പോകുന്നതായിട്ട് പലപ്പോഴും ഞാന് അറ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങള് ഒര് എന്താ പറയാ നിങ്ങള് ഒര് അഭിപ്രായും കാര്യങ്ങളിലും എങ്ങനെ ൻ്റെ
ഇപ്പൊ ആരോഗ്യം ന്ന് പറയുമ്പോ എല്ലരും ആദ്യം ആ ശരീരത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുല്ലല്ലോ സു ഖല്ലേ സുഖല്ലേന്ന് ചോയിക്കുമ്പോ പലരും ഏഹ് കാര്യത്തിൽ എടുക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയല്ലേ ഈ മാനസികാരോഗ്യം. ആരും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു കാര്യം കൂടിയാണ്. ഇ പ്പൊ ഞാൻ മാനസികമായിട്ട് തളർച്ചയിലാണ് ന്നൊക്കെ പറയുമ്പം എന്ത് പ്രശ്നം അതൊന്നും കൊഴപ്പല്ലാന്നുള്ള രീ തിയില് അതിനെ ഒഴിവാക്കി വിടാണ്. പക്ഷെ നമ്മടെ ശാരീരികപരമായിട്ട് നോക്കുമ്പോ മാനസികാരോഗ്യം വളരെ പ്രാധാന്യം ഉള്ളത് കൂടിയാണ്. കാരണം ഒരു മനുഷ്യന് മാന സ്സികപരമായിട്ട് ഏഹ് നല്ല നിലയിലല്ലെങ്കി പിന്നെ അയാ അവർക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യല്ലാന്നുള്ളതാണ് എൻ്റൊരു കാഴ്ചപ്പാട്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ഏഹ് പ്രാധാന്യം നമ്മൾ അതിന് കൊടുക്കണം. ഒരു മനുഷ്യൻ മാന സ്സികപരമായിട്ട് തളരുന്നത് അങ്ങേയറ്റം അയാൾക്ക് സഹിക്കാൻ പറ്റാത്തതായ എന്തെങ്കിലും കാര്യങ്ങ ള്ണ്ടാവുമ്പഴല്ലേ. ശരിയല്ലേ?
ആഹ് വേണങ്കില് അൻക്കൊന്ന് അയിനെ അങ്ങനെ പറയാൻ തോന്നും കേട്ടാ. എന്താ പറയാ ശരിക്കും നമ്മള് ഒരാളെ ചിലപ്പോ എ ഏഹ് ആരോഗ്യകരമായിട്ടു ള്ളെ ബുദ്ധിമുട്ടുകള് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്താ പറ്യാ ഒരു ഡോക്ടർത്തെല്ലാം പോയി അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചാ ചെലപ്പം പെട്ടെന്ന് മാറൂ ആരിക്കും. പക്ഷെ ഇ മ മാനസികപരമായ ബുദ്ധിമുട്ട് അല്ലെങ്കില് അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അത് അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയല്ല അതിപ്പോ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം നമ്മളേ മനസ്സില് ഇണ്ടെങ്കില് ആ ഒരു പ്രശ്നം ഒന്ന് ശരിയാക് ആയാൽ മാത്രമേ എ ന്താ ആ ഒരു പ്രശ് ഇത് മാറൂ നമ്മളെ ഒരു ടെൻഷനും കാര്യങ്ങളും ആ ബുദ്ധിമുട്ട് വിഷമങ്ങളോക്കെ മാറുന്ന എനിക്ക് തോ ന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇപ്പത്തൊരു കാലഘട്ടത്തില് എന്താ പറയാ ഇപ്പോ എനിക്ക് തോന്നു മാനസികപരമായിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യ ന്താന്ന് വച്ചാല് നമ്മളി കുട്ടികളെല്ലാം വളർത്തുമ്പോ പണ്ട് കാലത്തെല്ലാം കുട്ടികള നമ്മള് എങ്ങനെ അടിച്ചിട്ടും അല്ലെങ്കില് എന്താണ് എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയാണെങ്കി നമ്മളവരെ നല്ല രീതില് വഴക്ക് പറയാ അല്ലെങ്കിൽ അടിക്കണ്ട സ്ഥലത്ത് അടിക്കാ അങ്ങനെയൊക്കെയല്ലേ വളർ ത്തിനി പഷേ ഇപ്പൽത്തൊരു കാലഘട്ടത്തില് മാതാ പിതാക്കള്‌ ചെയ്യുന്ന രീതിച്ചാല് ടീച്ചറായിക്കോട്ടെ ഇസ്കൂള് പോയാല് ഏഹ് കുട്ടികളെന്ന് ങ്കിലും കളിക്കുക്കൊ ചെയ്താല് അവരെ അടിക്കാൻ പാടില്ല അല്ലെങ്കില് ആഹ് സ്വന്തം മാതാപിതാക്കളു പോലും മക്കളെ അടിക്കാണ്ടു എന്താണ് അവര് ഇഷ്ടപ്പെട്ട ക ര്യങ്ങളൊക്ക പറയുന്നേന് മുന്നേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു ശീലത്തിലക്ക് ലത്തെ ഈ ഒരു പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ ഒരു രി തിയിലാണ് വാർത്തെടുക്കുന്നേ അല്ലെ അങ്ങനെ പറഞ്ഞുടെ വേണമെങ്കിൽ അതേപോലെ തന്നെ എന്താണ് പക്ഷെ ആ ഒരു അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ താ ങ്ങാൻ പറ്റാത്ത ഒര് അവസ്ഥയില് വെരുന്നതായിട്ട് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നു അതായത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഞമ്മളിപ്പോ പൊതുവേ നമ്മള് വാർത്തകളൊക്കെ കാണുന്നൊ ഒരു സംഭവമാണ് എന്താ പറയാ മൊബൈൽ ഫോണ് വാങ്ങി വെച്ചെന് അല്ലെ ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാതേന് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാന്ന് അങ്ങനെ കൊറച്ച് കൂടുതലായിട്ടാണ് അപ്പൊ നമ്മൾന്താണ് പണ്ട് മുതല്ലേ കുട്ടികളെ ആ ഒരു രീതില് അവർ വിഷമങ്ങളോ എന്തൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ വളർത്തിയെടുക്കുന്നതിന്റെ ഒരു പലായിട്ടാണ് ഇങ്ങനെയുള്ള ഈ പുതിയ തലമുറയില് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് നിങ്ങക്ക് എന്താ അതിനെ പിറിച്ചിട്ട് പറയാനുള്ളെ
ഇപ്പോൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് എല്ലാർക്കും എല്ലാ ഒരു തലമുറയിൽ പട്ട ആൾക്കാർക്കും മാനസികപരമായിട്ട് സമ്മർദ്ദങ്ങളൾുണ്ട് ഇപ്പൊ വിദ്യാർത്ഥികള ഇപ്പ പഠിക്കുന്ന കു കുട്ടികളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കുന്നതിന്റെ പ്രശ്നം ഇനി യുവാക്കളിൽ നോക്കയാണെങ്കിൽ അവർക്ക് ജോലിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ഇരുപത് വയസ്സിന് ശേഷമുള്ള ഒട്ടുമിക്ക മ പേരിലും ജോലിയില്ലാത്തതിന്റെ പേരിലുള്ള മാനസികപരമായ ബുദ്ധിമുട്ടുകള് കളിയാക്കലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇനിപ്പോ കുടുംബത്തിലാണെങ്കിൽ ആ രീതിയിൽ നേരിടുന്ന പ്രശ്ന പ്ര്നങ്ങളുണ്ട് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമൂഹിക അങ്ങനെ ഒരുപാട് മാനസികപരമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് ഇപ്പൊ ചുറ്റില പിന്നെ സോഷ്യൽ മീഡിയ അതെ അത് എനിക്ക് എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ ഇപ്പോൊ ഇപ്പൊ നമ്മള ഇപ്പോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കില് അതിന്റെ അമിത ഉപയോഗം ഇപ്പൊ മാനസികാരോഗ്യത്തെ വളരെയധികം വളരെയധികം പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് ഇപ്പൊ കുട്ടികളിലാണെങ്കിലും എനിക്ക് ചില സമയത്ത് ചില കുട്ടികളുടെ പെരുമാറ്റ ചറ്റും കാണുമ്പോ എനിക്ക് പിടിച്ചടിക്കാൻ തോന്നാറുണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കാരണം ആ രീതിയിലാണ് ഇപ്പ ഫോൺ ഇല്ലെങ്കിൽ വേറെ ഫോൺ ഉണ്ടായാൽ മതി വേറെ ഭൂമിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതവർക്ക് എന്താണ് ആ രീതിയിൽ അവരെ കൊണ്ടു നടന്നതിന്റെ കൂടെ ഒരു പ്രശ്നം ാണ് എന്തിനും ഏതിനും ഫോണ് കൊടുത്ത് ഇപ്പൊ ഫോണിൽ ഇപ്പ നമ്മള് ഫുൾ ടൈം റീൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു അതിൽ ഓരോന്ന് കാണുമ്പോ ഓ ഇവ ടെ ലൈഫ് അടിപൊളിയാ ഇവടെ ലൈഫ് അടിപൊളിയ എ എ എന്റെ ലൈഫ് അങ്ങനെ ആയില്ല എന്നുള്ളരു പ്രശ്നം വരുമ്പോ എന്താണ് അവിടെ ഒരു ആത്മവിശ്വാസം കുറവ കൂടി ഉണ്ട് ഉണ്ടണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കൊറ പേങ്ങനെ അവ ലൈഫ് അങ്ങനെ ഇങ്ങനെൊക്കെ പറഞ്ഞ് താരതമം ചെയ്ത് ഞാൻ വെറും ഒന്നുംല്ല ഞാൻ വെറ മുട്ടയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോ ആൾക്കാരും മാനസികപരമായിട്ടുള്ള പ്രശ്ന ങ്ങളിലാണ് അപ്പൊ ഇതൊക്കെ പനി വന്ന ഡോക്ടർ കാണിക്കുന്ന പോലെയ അല്ല വല്ല കൗൺസിലറെയോ അങ്ങനെയുള്ളള്ള ആൾക്കാര പോയി കണ്ട് എത്രയും പെട്ടെന്ന് ശെരിയാക്കാൻ പറ്റോ അത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ
അതെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ എനിക്കൊന്നഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഹലോ കാലഘട്ടം വന്നതിന് ശേഷാ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്താ പറയാ ഇത്രയും ് ഇതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന എന്നൊരു അഭിപ്രായമാണ് എനിക്ക് അതായത് ഇപ്പോ എന്താ പറയുക നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന്ഞ്ഞട്ട ഒരു വിഭാഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടാവ അവ ശരിക്കും പറഞ്ഞാൽ അവരൊ ഒരു സാധനത്തിന് അവര് ഇങ്ങനെ നമുക്ക് മുന്നിൽ അവതരിപ്പ ുന്നത് എന്തിനാന്ന് വെച്ചാല് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട അവർക്ക് ലാഭം കിട്ടാന ഇൊ ഒരു ഒരു സാധനം ഇതിപ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വെളുക്ക് നമ്മളെ നാട്ടുക നിങ്ങക്ക് അറരിക്കല്ല ഒരു നാട്ടുകത്തിണ്ട് തലശ്ശേരി അപ്പോ എാ അ അവ സാധം അത് തേച്ചാല് ഭയങ്ക വെളുക്കും അല്ലെങ്കിൽന്താ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ ഇതെല്ലാം ഇറക്കുക അപ്പൊ അതെല്ലാം കണ്ടിട്ട് കുറെേ ആൾക്കാാര് എന്താ പറയാ അതിനന് വേണ്ടിട്ട് പൈസ ചെിലവാക്ക അല്ലെങ്കിൽ എന്താ പറയ നിറത്തിന്റെ പേരില് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഉണ്ടി അങ്ങനെയുള്ള കു ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് എത്തുക ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആ് ഫ്ലൻസർ ഒക്കെ അത് ചെയ്യുന്ന അവര് അവർക്ക് ലാഭം ഉണ്ടാക്കാന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പോൊ അവരരു ഒരു സാധനം അവര് ഇത് നല്ല സാധന എന്നൊക്കെ പറഞ്ഞിട്ട് അവര ഒരു വീഡിയോ ഉണ്ടാക്കി നമ്മള് കാണുന്നതിനനുസരിച്ച് അവർക്ക് എന്താണ് അവർക്ക്ൊ ഒരുപാട് പൈസയും ലാഭങ്ങളൊക്കെ കഴക കിട്ടുന്നത് നമ്മളെപ്പോലത്തെ ആൾക്കർ വെറുതെ സയ കളയാൻ വേണ്ടീട്ട് അതിങ്ങനെ കണ്ട കണ്ടണ്ട് അവക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കത് ശരിക്കും അങ്ങനെയുള്ള ഒരു കാര്യ നിങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ ഇല് വേറെ നിങ്ങക്ക്ിന്റെ കൂടെ എന്താപ്പ കൂട്ടിച്ചേർത്ത് പറയാംുള്ളെ
അതിപ്പോൊ എനിക്ക് തോന്നുന്നു മാനസികപരമായിട്ട് ഞാൻ ഓക്കെ അല്ല എന്റെ മനസ്സോട്ട് ശരിയല്ല ഇപ്പ ഞാൻ വളരെയധികം വിഷമത്തിലാന്നൊക്കെ പറയുമ്പോ അത് എന്താ അറിവില്ലായ്മ കൊണ്ടാണോന്ന് അറിയില്ല ഒരുപാട് പേരത് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ ആഹ് അവൾക്ക് ഭ്രാന്താ പ്രാന്ത ഇനിയിപ്പോൾ വല്ല കൗൺസിലിങ്ങിനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്ത അവൾക്ക് മാനസികപരമായിട്ട് കുറ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് ഉള്ള പ്രശ്നത്തെ ഡബിൾ ആാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന രീതിയിലാണ് ചില ആൾക്കാ പെരുമാറ്റങ്ങൾ അുകൊണ്ട് തന്നെങ്ങനെ പ്രശ്നം പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ ഒരുപാട് തുറന്നു പറയാതെ പോകുന്നുണ്ട് എല്ലാം ഉള്ളിൽന്നെ അടക്കി പിിടിച്ച് അങ്ങനെ സ്വന്തം സഹിച്ചു നടക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും അതല്ലല്ലോ ചെയ്യണ്ടേ മാ മാനസികപരമായിട്ട് ഓക്കെ അല്ലാത്തരു മനുഷ്യനെ ഏഹ ആൾക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടായാൽ തന്നെ ഒരുപാട് ഓക്കെയ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്കൊരു പ്രശ്നം പ്ര്നം വരുമ്പോ വേറെ ആൾക്കാര അടുത്ത് സംസാരിച്ച് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടാറുല്ലേ
ശരിക്കും നമുക്ക് എന്താ പറയാ നമുക്ക്ത് നല്ലൊരു നല്ലൊരു ആ ഒരു വിഷമത്തി നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ ചിലപ്പോ എനിക്കൊ ഇപ്പോഴത്തെ ആൾക്കാർ തുറന്ന് സംസാരിക്ക അല്ലെങ്കിൽ പണ്ടൊക്ക നമുക്ക് തുറന്ന് സംസാരിക്ക ഇഷ്ടം പോല ഒരു വീട്ടിൽ തന്നെ ഒരു മൂന്നും നാലല് ഫാമിലി കൂട്ടുകടബക്കെ അൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി നമ്മള് ഇപ്പ അല്ലേ ഓരോരുർക്ക് എന്താണ് എല്ലാവരും ഇപ്പൊ അവനവനിലേക്ക് ചുരുങ്ങി ഇപ്പൊ ഞാൻ എൻറെ കാര്യം എന്റെ ജോലി എന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ ആ ഒരു രീതിയിലേ മാ പണ്ട് കാലത്ത് അങ്ങനെയ അല്ലല്ലോ നമ്മള അടുത്ത് എന്താണ് ഇപ്പറത്തെ വീട്ടില് എന്റെ വീട്ടില് ചായപ്പൊടി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചായപ്പൊടി വാങ്ങി എന്താ പറയാ ആ ഒരു ഒരു അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര കുടുംബപരമായിട്ടും അല്ലെങ്കിൽ അയൽവാസികളുമായിട്ടും നാട്ടുകാരുമായിട്ടും ഒക്കെ ഭയങ്കരം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറ നല്ല രീതിയിൽ കാര്യ മോട്ട് ഇപ്പ അങ്ങനെയല്ല അയൽവാസികൾ ഇ തൊട്ടടുത്ത വീട് വീട്ടിൽ നിുന്ന ആരാാന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കും കൂടി എത്തിയിട്ടുണ്ട് എല്ലാവരും മൊബൈലാണ് നമ്മള് ജോലി കഴിഞ്ഞഞ് വന്നാൽ നമ്മൾ നമ്മളെ എന്താ പറയുക സ്വകാര്യമായ ജീവിതത്തിലേക്ക് മറ്റുള്ള ആളുടെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അവരെ വിഷമം എന്താന്ന് അറിയാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒന്നും ഇപ്പോഴത്തെ ഈ വരുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാ ക്കാർക്കല്ല അത് ഇനിയിപ്പോൊ തുടക്കം മാത്രമാണ് ഇനി കുറച്ച കാലം കൂടി അങ്ങോട്ട് കഴിഞ്ഞാല് എന്താണ് ഞാനും എൻറെ കുടുംബവും എന്നുള്ള രീതിയിലേക്ക് മാത്രം എത്തും മറ്റുള്ളവരെ എന്താണ് സഹായിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിലെന്നും ഉണ്ടാവൂല്ല എന്നാന്ന് എനിക്ക് തോന്നുന്നത് ശെരിയല്ലേ
അതെ അതെ കണ്ടാല് ചി ചിരിച്ചാ ഭാഗ്യം എന്നുള്ള രീതിലായിട്ട്ണ്ട് ഇപ്പ എല്ലാരും ആഹ് ഒരു കാണുന്നു ചിരിക്കുന്നു അത് അയൽവാസി ആണോന്നോ ഇനി വേറെ ങ്കിലാണോ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും സ്വന്തം കുടുംബക്കാരെ പോലും അറിയില്ല എന്നാണ് എന്റെ ഒരു കണക്കനുസരി ച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആ രീതിയിലേക്കായിട്ടുണ്ട് മനുഷ്യര് തമ്മില് യാതൊരു ബന്ധങ്ങളും ഇല്ല അപ്പ സംസാരിക്കാൻ ആരു ഇല്ല അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മാനസികപരമായിട്ടൊരു സമ്മർദ്ദത്തിലായി പോയിട്ട്ണ്ട് ഒരുപാട് പേര് അതിപ്പോ ഞാനായൽ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് പക്ഷേ എന്നാലും എനിക്ക് പോലും ചെല സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അപ്പോഴും ഞാൻ ഇനിയും സംസാരിക്കാൻ രിക്കാൻ ആരെങ്കിലും കിട്ടിയാരുന്നെങ്കില്നു വിചാരിക്കാറുണ്ട് അപ്പൊ ഒരാള് കേട്ടിരിക്കാനുണ്ടെങ്കി ഏഹ് ആ ഒരു മാ വ്യക്തിക്ക് ഒരുപാട് സഹായായിരിക്കുഅല്ലെ
അതെ ഇപ്പൊ എല്ലാരു ഒരു തെരക്ക് പിടിച്ചൊരു ജീവിതാണ് ഇപ്പൊ എന്താറയാ എങ്ങനെങ്കിലും പൈസ്‌ണ്ടാക്ക ആല്ലെങ്കില്ന്താ പറയഎന്ത് എല്ലാരുഒരു മൊത്തതില് എല്ലാർക്കൊര് തെരക്കാണ് അതായത് ഇപ്പ നമ്മള് റോ റോഡിലേക്കെറങ്ങന്നെങ്കിലും ഭയങ്കര വാഹനങ്ങളിൽ ജോലിക്ക് എത്താനും കൃത്യ സമയത്ത് എത്താഉള്ളൊരു തെരക്കും അപ്പോ എന്താ പറയാ മൊത്തത്തിൽ എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ ഇപ്പൊ ഒര് ഒരു തെരക്ക്പിടിച്ച ജീവിതാണ് മറ്റുള്ളവരു കാര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നെന്നോ അല്ലെങ്കിൽ എന്താണ് ഏഹ് നമ്മുടെ കാര്യങ്ങളെ കുറിചോ ന്ന് ഏഹ് സ്വസ്ഥമായി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരി എന്താ പറയ ഒരി ഇതൊന്നും ആര് ക്കിപ്പാത്തെ ഏഹ് ടൈമില് ഇല്ല.